എ കാം
ആ കേക്കുന്നുണ്ട്
ഉം
എന്ത്‌ക്ക്യാവിശേഷം ആ നല്ലഷ ഏഷം അല്ലേ ശേഷംഎന്താ അവിടെ ശേഷം
സുഖായിട്ടിരിക്കുന്നു
ആഹ് എന്താ പണികളെല്ലാം കഴിഞ്ഞോ
എ ആ കൊറച്ച് കഴിഞ്ഞോ
ഇല്ല കഴിഞ്ഞിട്ടില്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ല അതിനുള്ള തുടക്കങ്ങളായിട്ടുള്ളൂ
ആണോ
ആഹ്
രാവിലെ രാവിലത്തെ കഴിച്ചോ
ആ രാവിലത്തെ ഞങ്ങള് ഒരു പത്തുമണിയൊക്കെ ആവുമ്പോഴാ കഴിക്കാ കഴിക്കാറ് കുറച്ചൊക്കരം ലേറ്റ് ആവും അതുകൊണ്ട് ഉച്ചക്കത്തെയ ഒരു ഒരു മണി രണ്ട മണിയൊക്കെ ആവുമ്പോഴാ കഴിക്കാ അവിടെ എങ്ങനാ
ഇവിടെ ഒന്നൊന്നരക്കെ ആഉമ്പോ കഴിക്കും
ആ ആ എന്ത അവിടെ മഴയെല്ലാം പെയ്യുന്നുണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ പെയ്യുന്നില്ല ഇന്നലിം മിഞ്ഞാന്നൊക്കെ നല്ല രീതില്ല മഴയ ണ്ടായിരുന്നു രാത്രിക്ക്
ഓ ഓ ഓ
ഉം
ഒരു മൂന്ന് മണി സമയ അപ്പ നല്ല മഴയായിരുന്നു ഏഴ് മണിവരെ നല്ല മഴയുണ്ടായിരുന്നു ഇപ്പൊ അതുപോൽ ആഹ് ഇന്നൊരു മൂന്ന് മണിക്കൊക്കെഒ ഒണന്നപ്പോ പിന്ന മഴ പെയതിരിക്കാണ് ഏഴ് മണിക്കും അത് തന്നെയ ആയിരുന്നു ഒരു ഏഴ ഴ എ യ് ക്കെ ഏഴ പ്പോ പതുക്കെങ്ങ് നിന്നു ഇപ്പൊ നല്ല വെയില്
ആഹ് മഴ യിണ്ടെങ്കി എന്താണ് നല്ല തണുപ്പും ഇല്ലെങ്കി ഭയങ്കര വെയിലു ആണല്ലേ
ആഹ് ഇപ്പ നല്ല ഭയങ്കര വെയില
ആഹ് ഇപ്പൊ ഒന്ന് മഴ പെയ്താൽ മതിയായിരുന്നുന്ന് തോന്നാ അങ്ങനെ രീതിയിലുള്ള വെയിലുണ്ട്
ആഹ്ഞ ഞാൻ കിട്ടിയ തക്ക ത്തിന് തുണിയെല്ലാം കൂടി വാരി
ഹാ അത് പിന്നൊരു സുഖാണ് നമുക്ക് വെയിലായി കഴിഞ്ഞാലേ തുണികളൊക്കെ ഒന്ന് ഉണക്കിയിടാം ആ ഒരു നേരം കൊണ്ട്
അപ്പോ അതെല്ലാം കൂടിയിട്ട് വാഷിംഗ് മെഷീൻ ഇട്ട് ഡ്രയറിൽ ഉണക്കി എടുത്തതാണ് അപ്പൊ ഒന്ന് ചൂട് കൊള്ളിക്കണോല്ലോ അപ്പൊ അതിന്റെ പുറ ആയിരുന്നു അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പണി
ആഹ് ആ
തിരിച്ചും മറിച്ചു ഇ ആ ഏ ഉം വാഷിംഗ് മെഷീൻല്ലാവുമ്പോ എല്ലാതൂസോം അലക്കില്ല ഞങ്ങൾ രണ്ടുപേര് മാത്രം ആയതുകൊണ്ട് ഒരു ര മൂന്ന് ദിവസവും നാലു ദിവസം കൂടുമ്പം മാത്രം അലക്കൂ
ആഹ ഹാ
ഒരുപാട് തുണിയില്ലല്ലോ അപ്പൊ അ
പിന്നെന്താ അവിടെ കൃഷിയൊക്കെ ഉണ്ടോ നിങ്ങള്
കൃഷിയായിട്ടില്ല ചെടികള് വച്ചിട്ടുണ്ട് കുറച്ച്
ആഹ് അതിനോടൊക്കെ ഭയങ്കര താല് പര്യാണോ
ഉം ചെടിയക്ക നല്ല ഇ ഇഷ്ടമാണ് പൂവ് നമ്മൾ വെച്ചിട്ട്ത് പൂവൊക്കെ പിടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാരി ല്ലേ അതൊക്കെ ഓട്
ആണാണ് ഒരുപാട് സ്ഥലൊക്കെ ഉണ്ടോ നിങ്ങക്ക് കൃഷി അതക്കെ ചെയ്യാൻ വേണ്ടീട്ട് ചെടികളൊക്കെ
ആഹ് ഒരുപാടില്ല വീട്ൻ്റെ ഫ്രണ്ടിൽ ഒരു രണ്ടര മൂന്ന് സെന്റ് സ്ഥലം
ആ ആ
അതിലൊക്കെ കൊറച്ച് ഓ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്ലൂട്സ് പാൻസ് ഉണ്ട് റംബുട്ടാൻ ബ്ലാത്തി രക്കാ മാങ്ങ വാഴ സ്റ്റാർപുളി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്
ആ അതൊക്കെ ഭയങ്കര രസായിരിക്കില്ലേ നമ്മള തന്നെ വളർത്തി വലുതാക്കി ഒരു പൂ ഇടുന്നതോ അതേപോലെ മൊട്ടിടുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും
ആഹ് ഇവിടെ ഞാൻ അഥവാ എന്തെങ്കിലും ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കി ചേട്ടൻ ആയാലും തന്നെ വി വിളിച്ചിട്ട് ഇങ്ങനെ കാണിക്കും ദോ അത് കണ്ടാ പൂവിട്ട് നീ കണ്ടായിരുന്നോ ന്നൊക്കെ പറഞ്ഞ ആഹ്
ഇതിപ്പോ നമ്മളൊന്ന് മാറി നിക്കാനും പറ്റു ത്തില്ലല്ലോ ഇതിനെങ്ങനെ നോക്കണ്ടേ നമക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ പിന്ന അത് കൊഴുഞ്ഞു പോവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരങ്കടമായിരിക്കും
ആഹ എങ്ങന എന്റെ കൊറെ ചെടി പോയി ഹോസ്പിറ്റലൈസിഡ് ആയിരു ഒന്ന് വെള്ളം ഒഴിക്കാൻ ലെയ്‌സിഡ് ആയിരുന്ന സമയത്ത് ഇ വെള്ളം ഒഴിക്കാനൊക്കെ പറ്റുന്ന നോക്കാനൊന്നും പറ്റാതെ കൊറെ അങ്ങ് പോയി കൊറച്ച് ബെഡ് റെസ്‌റ്റ് ഒക്കെ പോയി
ആഹ് ആഹ അങ്ങനെ അങ്ങനെ ആവുമ്പോഴേക്കെ അയൽവാസികളൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞ ഞ്ഞാലേ അവര് വന്ന് അങ്ങനെയൊക്കെ ചെയ്യുവോ
അങ്ങനെ ഒന്നും ചെയ്യൻ ഇവിടെ ആർക്കും സമയമല്ല ഇവിടെയുള്ള എല്ലാരും ഒരു ഒമ്പത് മണിയെക്ക ആകുമ്പോൾ തന്നെ പി എസ് സി തൊഴിലുറപ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകും ആഹ അൊ പിന്നെ അവർക്ക്ൊരു ബുദ്ധിമുട്ട പ അല്ലെെ
അത് ശരിയാ ആ, ആ നമ്മളന്നെ എല്ലാം ചെയ്തു ഉണ്ടാക്കണം, അല്ലേ
ആ, ചേട്ടൻ ഹെൽപ് ചെയ്യും, പക്ഷെ ഹോസ്പിറ്റലിലൊക്കെ ചേട്ടന കൂടെ നിന്നിരുന്ന പിന്ന ചേട്ടന് അതിന്റെ ഇടയ്ക്ക്ന്ന് ഇങ്ങോട്ട് വരാൻ പറ്റ ഇാല്ലാത്തൊണ്ട് ഇനിയിപ്പം ഫുഡ പോട്ടെ പോ, പോട്ടെന്ന് ചിന്തിച്ച്.
പിന്നെ വൈ വൈയ്യിന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ?
ആ, വൈകട്ടത്തേക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല, രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി ഇരിപ്പൊണ്ടെങ്കിൽ അത് വല്ലതും എടുത്ത് കഴിക്കും. ആ
കുട്ടികളൊക്കെ ഉണ്ടോ? സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടീട്ട് അങ്ങനെയൊക്കെ ഇല്ല, അല്ലേ
മാത്രേ ഉള്ളൂ
ആ, ആ അങ്ങനൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഓരോന്ന് ഉണ്ടാക്കിയ
ആ, പിന്നെ കൊറെ പണികളും തിരക്കൊക്കെ ഇതിപ്പോ കുറച്ച് കാര്യങ്ങൾ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫ്രീ ആണ് പിന്നെ ഇന്ന് ഈ തുണിയുടെ പുറകെ നിക്കുന്നതിന്റെ ഒരു ബുദ്ധി ബുദ്ധിമുട്ട് കിടക്കൻ പറ്റ തിരിച്ച് മറിച്ചുവി എങ്ങനെയെങ്കിലും ഒന്ന് ഒണ എല്ലാം ഒന്ന് അകത്താക്കിയിട്ട് വേണം ഒരു സമാധാനമായിട്ട് കിടക്കാൻ, ഇപ്പൊ ഇങ്ങനെ മഴയ, വെയിലായിട്ട് നിന്നാലും ജസ്റ്റ് അഥവാ താഴത്ത്, താഴത്തോട്ടൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും മഴയങ്ങാനം വന്നാ പിന്നെ ഇത്രയും
ആ അപ്പ നിങ്ങള് മുകളിലേക്ക് ആണോ ഒണ ഇടാറ്
അല്ല, ഞാൻ രണ്ടാമത്തെ നിലയിലാ കിടക റൂമ്
ആ, ആ അകത്തന്നെയടാറല്ലേ
അല്ല, അല്ല നമ്മുടെ ബാൽക്കണിയുടെ രണ്ടാമത്തെ നിലയിയില് വാൽക്കണിയുണ്ട്, വാൽക്കണിന്ന് ഇങ്ങനെ ഏറ്റവും ടോപ്പിലോട്ട് പോ ഉണ്ട് ഉണ്ടല്ലോ അപ്പം, സ്‌റ്റേ റൂ പിന്റെ കമ്പി ആ് അവിടെ കൊണ്ടുവന്നിടും അവിടെയും ബാൽക്കണിയില ആട്ടിടും അപ്പം ഏറ്റവും താഴത്തിട്ട് വെൽ കട്ടുന്നതിനക്കാളും കുറച്ച കൂടി ഡയറക്റ്റയിയിട്ടും കുറച്ച് ചൂട് കൂടുതല ഇവിടു വെയിലല്ലേ താഴെടി ഒരു മറവും പിന്നെ മരങ്ങളൊക്കെ തഴ കൊണ്ടിട്ട്ഥവാ മഴ പെയതാ പിന്ന ഞ ഇവിന്ന് ഓടി താഴെല്ലണം ഇപ്പ മുകളിലാകുമ്പോൾ മഴ പെയ്താലും പെട്ടെന്ന് തന്ന് എനിക്ക് പറക്കിയെടുത്ത് വ കാലോന്ന് വെച്ചിട്ട് താഴെയിടും ചേ അക്കെ നിക്കുന്ന സമയത്തും ഞാൻ താഴത്ത് നിക്കുമ്പോൾ അവിടെത്തന്നെ കൊണ്ട ഇപ്പോ എിക്കറിയാം താഴ പ്രത്യേി പണിയൊന്നുംുമല്ല മുകളിലാണ് അത് കാരണം ഇവിടെണ്ട് ട്ടിക്ക
ആഹ ആ നിങ്ങള് എന്താണ് ചെടിക്കൊക്കെ ഇങ്ങനെ വളൊക്കെ അങ്ങനെ കെട്ട് കൊടുക്കാറുണ്ടാവും
ആ മളം എന്താണ് അപ്പുറത്ത് ചേച്ചിക്ക് ഭയങ്കരമായിട്ട്െ കൃഷി അവരുടെ വീട്ടിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവടെ ചെയ്യുന്നന്റെ കൂട്ടത്ത് എനിക്കും കൂടി തരും ഇെ മറ്റേ ഓരോന്നും പുളിപ്പിച്ചക്കെ
അപ്പൊ ഈൂ മ്പൂട്ടാനൊക്കെ അങ്ങനെ കേെട്ട് കൊടുക്കാറുണ്ട്
ആഹ ചേച്ചിയ അവർ കൊണ്ട നമ്മൂട്ടാ അപ്പൊ അവിടെ ഇങ്ങനെ എനിക്ക് ഇത്രയും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായത്ുക കൊണ്ട് അപ്പൊ അവിടെ ഒരച്ഛൻ കൃഷി ഭവനിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചിിക്കും അതിനോട് നല്ല വാസനയുണ്ട് അപ്പൊ അവരുടെ വീട്ടില് കുറച്ച് കൃഷി അടുക്കളത്തോട്ടവും പിന്നെ റംമ്പൂട്ടാനും അങ്ങന ഉണ്ടായത്ുകൊണ്ട് അവിടെ എന്തെങ്കിലും ചെയ്യ എനിക്കും കൂടി കണക്കാക്കിയിട്ട് ചെയ്യാറ് അപ്പൊ അതൊക്കെ അതെനിക്ക് തരും അ അതൊക്കെ കൊണ്ടുവന്ന് ഇടും അങ്ങനെ ഇന്ന് അവരുടേതായിരുന്നു ഇവിടുത്തെ ഈ വസ്തു അപ്പൊ ഞങ്ങള് അതുകൊണ്ടൊരു സ്നേഹം
ആഹ ഇവിടെന്ന്ഞ്ഞാ ഇവിടെ അങ്ങനെറമ്പൂ കട്ടാനും കാര്യങ്ങളൊന്നും ഒരു വീട്ടിലും ഇല്ല ചില സ്ഥലത്ത് ഉണ്ടാവായിട്ടായിരിക്കും
ഓ ഇപ്പൊ റെംബുട്ടാന്റെ സീസണാ അവരുടെ വീട്ടില് നന്നായിട്ട് കായ്ച്ച് റെഡ് കളർ ഇടണം
ആഹ ആഹ ഇപ്പൊ അതിന്റെ സീസൺ എ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും കാണാറുണ്ട്
ആഹ ഇപ്പം സീസൺ അവർക്ക് നല്ല രീതിൽ പച്ചയും വഴുത്തതും ചുവപ്പും മഞ്ഞയും കളറ എല്ലാം കൊല കുുത്തി നിപ്പുണ്ട് ഇപ്പൊ മുകളിലോട്ട് അവരി കയറി വരുന്ന സമയത്ത് നമ്മള് മുകളിൽ നൽക്കുകയാണെങ്കിൽ പറിച്ചു തരും
ആഹ നിങ്ങത് അത്ര ഒന്നും ആയിട്ടില്ലേ
ഈ നമ്മടതിന് മൂന്ന് വയസൊക്കെ ആവുന്നേ ഉള്ളു പൂക്കാറ ആാവുന്നേ ഉള്ളു
ആഹ ആഹ
ഞങ്ങളുടെ കല്യാണം കഴഞ്ഞിട്ടാണ് ഇൊക്കെ ഞാൻെച്ചത് ഇപ്പ ഞങ്ങളുടെ കല്യാ കിഞ്ഞട്ട്ൂന്ന് വർഷമാവുന്നേ ഉള്ളൂ അപ്പൊ എല്ലാം പ്ലാറ്റക്ാ ചാർപ്പളി അങ്ങെ കുറച്ച് ക യ മാേ ഇങ്ങനെ കായ്ക്കുന്നുള്ളൂ മാവൊക്കെ റംബൂട്ടാൻ കല്യാണം കഴിഞ്ഞിട്ട് റ്റ വെച്ചതാ ഇപ്പൊ കുഞ്ഞ ചേറ ചെറുതാണ് ഒരു രണ്ടു വർഷം കൂടി കഴിയുമ്പോം കഴിക്കുായിരിക്കും
ആഹ അതൊന്ന് കായ്ച്ച കിട്ടി വേണല്ലേ
ആഹ് കാച്ചക്ക്ീട്ട് വേണം ഒരു നാലെണ്ണം ഉണ്ട്
ആഹ നിങ്ങൾ പുറത്തൊക്കെ പോവാറുണ്ട് വൈകുന്നേരക്കെ ശരി അമ്പോ
ആ എല്ലാ ദിവസവും പോവാറില്ല ആഹ ആച്ചല ആ രണ്ട് ഒന്ന് രണ്ട് വട്ടം ഒക്കെ പോവാറുണ്ട് രണ്ടോ നോാല ന പ്രീ ഇതിന്റെ കൂടെ കൂടി നോക്കിട്ട് വിളിച്ചു പറയാം റെഡി ആയിട്ട് ഇത് ഇപ്പ വര അങ്ങനെ പോകാറുണ്ട്
അവിടെ പാടം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ
ഇല്ല ഇവിടെ അങ്ങനെ ഒന്നുല്ല ഇവിടെ കുറച്ച് സിറ്റി സൈഡും കൂടിയാ
ആ ആഹ്
ഇല്ല കായലുകള് കടല് അങ്ങനെ ആ ബീച്ച് അക്ക
ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും കടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ചായൊക്കെ കുടിച്ച് ഇരുന്നാൽ ഭയങ്കര ഒരു രസമായിയിരിക്കല്ലോ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാം
ആഹ് കായല് കടലിന് അവിടെയൊക്കെ പോയി ഇരിക്കാറുണ്ട് ചിലപ്പോൾ രാ പോവാൻ തോന്നിയാൽ അഞ്ച് മണിക്കൊക്കെ ഇറങ്ങിയങ്ങ് പോകും
അങ്ങനെയൊക്കെ പോവാറുണ്ടല്ലേ
ഉം ചേട്ടനൊരു ഫ്രീ ടൈം അനുസരിച്ച് പെട്ട
ആ അങ്ങനെ
ഉം
നിങ്ങള് ഫുഡൊക്കെ കഴച്ചിരിക്കുവല്ലേ
കേട്ടില്ല ഡാ
ഫുഡൊക്കെ കഴിച്ചിരിക്കയാണോ
ഇല്ല കഴിക്കണം കഴിക്കാൻ സമയം ആവുന്നപ്പ ഇനിയിപ്പ കഴിക്കണം കഴിക്കാൻ പോവുവ
ആഹ് എന്നാ ശരി ആഹ് ആ ഉം